ഓ ആാ എവടായാ
ആാ ഞാ ക്ലാസ്സിലാ ഒള്ളെ തുടങ്ങാനായിട്ടില്ല കുറച്ച്യും
ആ നിങ്ങ എന്താ ജോലി ചെയെയ്യാ
അല്ല പഠിക്കുന്നേ അക്കൗണ്ടിങ്
ആഹ
ആഹ്
അപ്പൊ ഇനി എപ്പളാ സമയം തുടങ്ങാനേ
ത പൈന്നൊണി ആഉം
ആഹ്
ഉം
ഇത് എവിടെനു ങ്ങള്
തായച്ചുഏ കണ്ണൂർ ഭാഗം അറിയോ
ആഹ് ആഹ്
എവിടെയ ഉം
ഏഹ് എന്നിട്ട് ആഹ് അതെ
പിന്നെ പണിയെല്ലാം കയിഞ്ഞാ
ആഹ് ഉ പണികളൊക്കെ കഴിഞ്ഞു
ക്കള അക്ക്പോ അവധയിയില എല്ലാം കൈരിക്കും
ആഹ് ആഹ് ആഹ് മക്കള പറഞ്ഞ സ്കൂൾക്ക്പൊമ്പ തന്നെ ചോറും കൂട്ടാനൊക്കെ ആകും
ആഹ് ആഹ്
പിന്നെ നമ്മക്ക് ച തൊടക്കൽ മാത്രേയ് പിന്നെ പണി ഇണ്ടാവൊള്ളു
ഞാ ആഹ് ആഹ്
പിന്നെ ഇഞ്ഞി കുളിക്കാനൊക്കെ ഇണ്ട്ട്ടോ
ഏഹ്
കുളിക്കാനൊക്കെ ഇണ്ട്ന്നറിയ
അത് ലേറ്റാവില്ലേ
ആഹ് നേ ചെലപ്പോം വേഗം കെഴ്ക്കും ചെലപ്പങ്ങനെ കെടക്കും അങ്ങനൊക്കേണ്
ഉം മയൽ നിട്ടാടാ
മഴ ഇല്ലെപ്പോ വെയിലടിക്ക്ണ്ട്
ആഹ്
അവിടെ മയണ്ടോ
ഇവിടെ ഇന്നലെ രാത്രിയില് നല്ല മഴേനു ഇന്ന് വെയില് ആദ്യം വെയിലായി
ത് രാവിലെ ഇവടെ പെയ്തീന്നു നല്ല സ്റ്റോങ് ഇല്ല ഇങ്ങനെ ചെറുതായിട്ട് ചാറിപ്പോയി
ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പോ നല്ല വെയിലടിക്കുണ്ട്
ആഹ് പിന്നെ ഭക്ഷണ എല്ലാം കഴിച്ചാ
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇഞ്ഞിയിപ്പോ ഉച്ചക്കല്ലേ ചോറന്നുള്ളൂ ഉം നിങ്ങള എങ്ങനെയെ ചോറൊക്കെ ഉണ്ട് കോണ്ടോവോ കോളേജിക്ക്
ആഹ് ആഹ് ചോറ് കൊണ്ടോവും പിന്നെ വീട്ടില് ഉപ്പാണ്ട് ഉമ്മ ഉണ്ട് അനിയനുണ്ട് ഇത്താത്തയുണ്ട്
ഇത്താത്തടെ കല്യാണം കഴി
കൈയിൽ ഒരു കുട്ടി കുട്ടീണ്ട് അന്റെയും കല്യാണം കഴിഞ്ഞ് നാല്കൊല്ലായി
ആയിഷ് ശരി കുട്ടികളുണ്ടോ
കുട്ടികളായില്ല ഇത്രല്ലേ ആയിട്ടുള്ളൂ ആ വായിട്ട് ഉം
പിന്നെ നിങ്ങള് പുതിയപ്പിളെവിടെ ഭർത്താവ് ഉടനെ
ഭർത്താവ് നാട്ടിൽ തന്നെയാ ഗവൺമെന്റ് ഉദ്യോഗമാണ് ആഹ്
ആഹ് എന്താണ് ഇത് പഠിപ്പിക്ക സാറായിട്ട് പഠിപ്പിക്ക
സാറായിട്ടൊന്നല്ല ഹോസ്പിറ്റ ഹോസ്പിറ്റലിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് പരിയാരം കേട്ടണാ
ആ കാര്യം കെട്ടേക്കണ്
ആഹ് പരിയാരം ഓഫീസ് അറ്റൻഡൻ്റയിട്ട്
ആഹ് അങ്ങനെ
ഉം
അ പിന്നെ എന്തായിര് ഇതുവരായിട്ടും കുട്ടികളായിട്ടില്ലല്ലേ
ഇല്ല ഇല്ല കാണിക്കുന്നുണ്ട് ഉം കാണിച്ച പ്പാട് ആവൂലല്ലോ അപ്പം ടൈം എടുക്കുന്നു തോന്ന
ആഹ് നിങ്ങളവിടെ കാണിക്കണേ ആഹ്
ഉം കണ്ണൂര് വേണന് തന്നെ നിനക്ക് അറിയാൻ ചാൻസില്ല
ആഹ് ആഹ് ഞങ്ങള് തിരുവൂര് ഭാഗ
അതെവിടെയ
തിരൂര്
കേട്ട്ണ് അറിയില്ല
ഉം
ആ
നിങ്ങൾ പിന്നെ കണ്ണൂരുള്ളല്ലേ അപ്പൊ ഇങ്ങക്ക് അറിയില്ല
ആഹ്
നിങ്ങള് കണ്ണൂര് എവിടെ എങ്ങനെയാണ്
കണ്ണൂര്
കണ്ണൂര് ഏത് ഭാഗത്താ
കണ്ണൂര് അങ്ങറിയോ ആ അറിയാം എന്നച്ചാ ഇല്ല അത് ഞാൻ പിന്നെ പറയാ ഉം പിന്നെ ഇങ്ങള്
എന്റെ ഇളച്ചിണ്ട് കണ്ണൂര് പിണറായില്
ആ പിണറായി അറിയാം അഞ്ചരക്കണ്ടിയും കഴിഞ്ഞിട്ടല്ലേ
ഉം അവിടെന്റെ ആ എൻ്റെ എളച്ചി അനിയത്തിൻ്റെ ഭർത്താവ് മൊയ്‌ല്യരാ അവ അവിടെ പള്ളി പള്ളിയിലെ പള്ളി മദ്രാസ ഒക്കെ അവിടെണ്
എത്ര പിള്ളേര്
എനിക്ക് രണ്ടാള് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും
ആഹ്
നിങ്ങള് കെട്ടിച്ചെടുത്ത് ആരൊക്കെ ഉണ്ട്
നമ്മളെ കെട്ടിച്ചു വിടലല്ലല്ലോ നമ്മളെ
ആഹ് ഇങ്ങള് ആ ഇങ്ങ ക്ക് അറയണ്ണലല്ലേ?
ആ അപ്പൊ ഒര് പെങ്ങളേ ഉള്ളു ഏട്ടത്യേ ഉള്ളു. എട്ടത്തി എ ട്ടത്തീന്റെ ഭർത്താവിന്റെ വീട്ടിലാ നിക്കനെ.
ആ ആ അവളെന്ത്യേ പോകാഞ്ഞു.
ആ എടാ ഏ ഏട്ടത്തീന്റെ ഭർത്താവിന് നാലനിയന്മാറാ. പ്പ നാലനിയ വേറെ കല്യാണോം കഴിഞ്ഞ് പിന്നെ ഓള് കൊറേ ആ ആടെന്ന്യാ നിൽക്കുന്നു. പിള്ള പിള്ളാരെ ഉള്ളെല്ലാം അടച്ചിർത്തി.
ആ അല്ലങ്ങള് അത്രയും വീട് നിങ്ങളെ വീട്ടിൽ തന്നെല്ലേ നിങ്ങക്ക് അറ തരലല്ലേ?
അതെ.
ഉ ആപ്പ ഭർത്താവ് ഇങ്ങനെ പിന്നെ ഭർത്താവിന്റെ പെരക്കാര് പറയുമ്പോ പോകുന്തോണ്ടല്ലേ?
ആ ആ എന്തേക്ക പരിപാടി ഉണ്ടെങ്കി പോകും. പിന്ന അത്യാവശ്യം രണ്ടൂന്ന് ദേസം വിരുന്നിന് പോകുന്നവിടെ നിക്കും അങ്ങനെ. ഉം
അങ്ങനെ
അവങ്ങള് ഇ ഇങ്ങനാ അക്കൗണ്ടിങ്ങിന് ആവാനാവ്വല്ലേ പഠിക്ക
അക്കൗണ്ടന്റ്. അതാകാനാണ് പഠിക്കുന്നേ. ഡിഗ്രി കഴിഞ്ഞ് നാലഞ്ച് ഞ്ച് കൊല്ലം ഗ്യാപ്പ് ഇട്ട് ഇപ്പാണ് പഠിക്കാൻ വെരുന്ന. ഡിഗ്രി കഴിഞ്ഞ് ഒരു കൊല്ലം കയിച് കല്യാണംകീഞ്ഞ് പിന്നെ ആ ഭർത്താവിന് താല്പര്യംണ്ട് പഠിച്ചോ പണിക്കൂട് ന്ന്‌ ആണ്ട് പിന്നങ്ങന. പോയി
ഉം
ഉം
ആ അല്ലെ ഇങ്ങനെപ്പ പിന്നെ കുട്ടികളും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ വീട്ടിൽക്കണക്കാട്ടും നല്ലത് ഉ അപ്പം ടെൻഷന ആവില്ല ഞങ്ങളവിടെ തിരൂര് ഭാഗത്തുണ്ട് ഒരു ഹോസ്പിറ്റല് അവിടെ കുട്ടികളൊക്കെൺ ണ്ടാവണണ്ട്
അതെയാ ഇടാഒര് ഒരാളെ ഒരോസ് റ്റൊന്നും പറഞ്ഞിരുന്നുണ്ട് പിന്നെ അന്ന് വച്ച് എല്ലാം പ്പരം നോക്കാൻ കയില്ലല്ലോ ഒന്നെയ് താ
ആ ങ്ങള് ഫസ്റ്റില ഡോക്ടറെ കാണിക്ണ് ആദ്യന്നെ കാണിച്ചിന്നോ
വേറെ
നിങ്ങള ആദ്യം കാണിച്ചിട്ടില്ല പ്പൊ ങ്ങളി പ്പോ കാണിക്കലൊട്ങ്ങിയിട്ടോള്ളൂ
ആദ്യം ബടെ കാണിച് ന്നിട്ട് മാ അട്ന്ന് കൊറേ കഴിച് ഇപ്പം വേറെ കാണിച് ഉം
വർത്താവിനന്തെകൊഴപ്പണ്ടോ
അനക്കും ഇല്ല ഭർത്താവിനും ഇല്ല കുഴപ്പം
ഉം ന്റെ ഫ്രണ്ടുണ്ട്ദേമാരി കേയോൾക്കൂല്ല അവളിപ്പോ ഗൾഫ് പോയിക്കണ് സ്തി അവള് വിസക്കെ അടിചാക്ണ ഇപ്പൊ അവിടെ പോയിട്ടുംല്ല പോയിട്ട് ആ ഒമ്പത് മാസയില്ല ഉം ന്നെ രണ്ടൊല്ലത്തിന് ഫീസടിച്ചിക്ണ് ഓളിപ്പൊ
ആഹ്
നട്ടു ഇല്യ ഞങ്ങളത് കല്യാണത്തിന്റെ ഭർത്താവിന്റ സ്നേഹിതന്റെ സ്നേഹതനിക്ക് അവരെ ഈ സ്നേഹതന്മാര്തിൽ അവു അവന്റാണ് ഫസ്റ്റ് കഴിഞ്ഞിക്കത്
അതെയാ
എന്നട്ട് അവനിക്കില്ല എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക് ക്കെ ചെയ്തുക്ണ് ട്ടോ
യ ഹ
ത് ന്നും കുഴപ്പങ്ങളൊന്നുല്ല പം ഞാൻ അങ്ങനെ പർഞൊടുത്തിന്നു ഇങ്ങനെ ഒരു ഹോസ്പിറ്റല് നിജു നാട്ട് ക്കെന്നിട്ട് ഇവിടെ കാണിക്കൊണ്ടിടി എല്ലാർക്കും ഉണ്ടാവ ണ്ട് പിന്നെ ഉം ത് ല്ലാത്തൊരുകൊക്കെ ഇണ്ടാവുണ്ട് ഇവിടെ മരുന്ന് കുടിച്ചിട്ട് പിന്നെ നിജ്ജ് വരോണ്ടടി അവിടെ കാണിച്ചോണ്ടിന്നൊക്കെ പറഞ്ഞേക്കാ ഓളോട്
യമ്മം
ഇല്ലാത്തവർക്ക് ഇപ്പ ഞമ്മക്ക് ഇണ്ടായതോണ്ട് അയിന്റെ ടെൻഷൻ അറിയില്ലേ
ആഹ് ഹ ഹ
നാലും ടെൻഷനന്നെ നമുക്ക് ഞ്ഞി അടുത്തഹ് ണ്ടാവുല്ലേന്നുള്ള പ്പ രണ്ടെണ്ണം ണ്ടായിട്ടന്നെ ടെൻഷന് ഇപ്പ അടുത്തുണ്ടാവുല്ലേന്നർ
അതെയാ ഇങ്ങക്ക് രണ്ട് പെൺകുട്ടിളാ
രാ ഒരാണ് പെണ്ണ് മോള്ക്ക് പിന്നെ ഒമ്പത് വയസായി ന്നാലും ഇപ്പ ഒമ്പത് വയ സൈലേ ഇനിപ്പ മുത്തങ്ങ ഉണ്ടാവില്ലേ എന്നുള്ളൊക്ക ഒരു ആ ഒരു പേടി ഉണ്ടേനും ഉ അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ എന്റെ ഹസ്ബൻഡ ആ ഉണ്ടല്ലോ രണ്ടരല്ലാത്തൊരു ഇതാന്ന് ആലോചിച്ചൊക്കെ ചെയ്യുന്ന അറിോട്ട
ആ അതെ ആല്ല ആവപ്പാ സമയ
ആഹ് സമയം ആയിക്കോളൂ അപ്പൊ ആയിക്കോളൂ ടെൻഷൻ അട
ഉ അനക്ക് അടുത്ത മാസം എക്സാം ആ അതെ അവൻകൂടെ കൈയില കൊറച്ച് ഇന്റെ കൗണ്ടിങ്ങ ചെയ്യ നായി
ആഹ ആഹ
ഉം അതെനി എടങ്കും പണി നോക്കണം
ആഹ
ഉം
നിങ്ങള് ഉ ഉപ്പടെ ഇവിടെള്ള ആളാ
ഉപ്പ നാട്ടിൽ തന്നെയാ വണ്ടി എടുക്കുന്ന ബലസ്
ആഹ ആഹ ആഹ അനിയനോ പഠിക്ക
ആനിയന ഈ ബാംഗ്ലൂരേനോ ഇപ്പൊ നാട്ടിലുണ്ട്
ഏ
ഉം
വന്ത പഠ
ഓന് പ്ലസ് ടു പോയിന്റ്റ് ബേക്കറിൽെ നിക്കലേന ബാംഗ്ലൂര് ഉ
ഉ ഓന് പഠിക്കാന്ന് പോയിറ്റിയേ
പ്ലസ് ടു പോയിന്റ് ഓനിക്കും താല്പര്യ ഇല്ലാ ഇത്താത്തിം പ്ലസ് ടുയിന് എവിടെ രണ്ടാക്കും താല്പര്യം തല്ല അനക്കെ പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളോ ഞാൻ ഡിപിയും കൈനി ഇപ്പൊ ഇത് അക്കൗണ്ടി കോഴ സൂട്ട്
ഉം
ഉം
പഠിക്കാൻ താല്പര്യമാണംന്ന തന്നെ ഇുതള്ളൂ
ആ അതെ പഠിച്ചനാലേ എന്തെങ്കും ആവും പഠിക്കാണ്ടന്നിട്ട് പിന്നെ നമക്ക് കല്യാണ ല്ല കഴിഞ്ഞാല ആ ഒരു ബോധം വര അന്നേര പഠിച്ചാ മതിയേനു ന്ന്
പിന്നെ ങ്ങളെ പുതിയപ്പിൾക്ക് ജോലി ആയതൊണ്ടേ ഈ ജോലിയൊക്കെ ആകുമ്പോ പിന്നെ പ്രത്യേകിച് അവർക്കൊരു ഇത് ണ്ടാവും
അല്ല ന്നോട ആദ്യേ പറയൂ കല് കല്യാണം കഴിഞ്ഞാലും പഠിച്ചോ പണിക്ക കൂടെ വെറുതെനി കണ്ടാ ഉം
ചിലവർക്കിന്നെ താല്പര്യഉണ്ടാവൂില്ല ചില ഭർത്താക്കന്മാർക്കേ
അതെ അതെ
ഉം
ഉം